ഹലോ ആ കേൾക്കണില്ലേ?
ആഹ് കേക്കണ്ട് എന്തൊക്കെയുണ്ട് വിശേഷോ?
സുഖം ന നന്നായിട്ട് പോണ് അവിടെ?
ഇവിടെയും സുഖം അങ്ങനെ പോണു നോമ്പുണ്ടോ? ഉം
അവിടല്ലേേ എല്ലാർക്കും ഇല്ലേ ആഹ് ഞാൻ വീട്ടിലാ നോമ്പ് പണി ഇല്ല നൊമ്പതുറ
ഇങ്ങളെ അവിടെ റേഞ്ച് കുറവുണ്ടോ? റേഞ്ച് കൊറവുണ്ടോയിക്ക?
റെയിഞ്ച് കാണിക്കുന്നുണ്ട് എന്താ ക്ലാരിറ്റി കൊറവുണ്ടോ?
ആഹ് എടക്ക്ങ്ങനെ മുർഞ്ഞ് മുർഞ്ഞ് കേക്ക്ണ്ട് അതാ ചോയ്ച്ചെ
ആഹ് ഇപ്പ റെയ്ഞ്ച്ണ്ട് എന്താന്നറീലഞ്ഞ്
പിന്നെ വേറെന്തെക്കെ വിശേഷം നോമ്പും പണ്യൊക്കെ ആയോ തൊടങ്ങാനായോ?
ഇന്ന്ട്ട് ഇന്ന് പൊറോട്ട വാങ്ങാന്ന് വിരാര്ച്ച് അപ്പോ പിന്നെ കറിണ്ടാ ക്ക്യാ മതി അവിടെന്താ? ആഹ് ആഹ് ഇവ്ടെ പൊർത്ത്ന്ന് ബിര്യാണി വാങ്ങാന്നു വെച്ച് ഓഹ് അപ്പം പണിയേല്ല്യല്ലോ
പണിയെന്നില്ലാ ഉം ഊം രാത്രിയേക്ക്ള്ള ചോറ് ഇന്നലെ പല്ച്ചേക്ക്ണ്ടാക്ക്യെന്നെ ബാക്കിണ്ട്
അപ്പൊ അത്കൊണ്ട് അത്ങ്ങെട്ത്ത് തെൾപ്പ്ച്ചാ മതി ഊം
തെ അതെ
ആഹ് അതേ
പിന്നെ വേറെന്തെക്കെ വിശേഷങ്ങള് മയണ്ടാെപ്പവ്ടെ
മഴ ഇല്ലല്ലോ മഴ കൊറവല്ലേ ഇപ്പൊ കൊർച്ചൂസായ്ട്ട്
ഏഹ് ഇവിടെ അങ്ങനെ ഇപ്പൊ നല്ല ഇരുട്ടൂമൂടിയ നല്ല കാറ്റൊക്ക ഒണ്ട്
ഏ ഇബടെ ഇന്ന് പെയ്തിട്ടേ ഇല്ല ചെറുതായിട്ടൊന്ന് ചാറി പോയിന്നല്ലാതെ
ഏഹ് അയ്ശരി രാവിലൊക്ക വെയിൽ ല്ണ്ടായിനി ഇപ്പങ്ങന മഴ വരണമാതിരിണ്ട് നല്ല കാറ്റുണ്ട്
കാ മലമ്പ്രദേശാണോ
മലംപ്രദേശൊന്നും അല്ല ഒരു ഉള്ളേര്യയാണ്
റോഡിന്റെ സൈഡല്ലാവും അല്ലേ
ഉം
ഉം പിന്ന സൗണ്ട് കൊറണ്ടല്ലോ ഇങ്ങള് ഫോൺ വിട്ട്പിടിച്ച സംസാരിക്കുന്നേ അല്ലേ ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ക്ലിയറില്ലാ ആഹ് ന്നാ അത്ന്നെ ആഹ് ഇപ്പളോ
എന്തൊക്കോ സൗണ്ട് ഇങ്ങനെ കേക്ക്‌ണ്ട്
ആഹ് ആഹ് ഞാൻ പൊറത്താണ് സിറ്റ്ഔട്ടിലാണ്
ഏഹ് ശരി ഹെഡ്സെറ്റ് ഒഴിവാക്കാൻ പറ്റൂലാ
തീരെ കേൾക്കണില്ല
എന്തോ ഒരു ഇങ്ങനെ ഒരു കേ ദ്യോട് എക്കൊക്ക വരുന്നുണ്ട്
ആഹ് എക്കോ ഇവടെ എടക്കണ്ട് ഞാൻ പറയുന്നെന്ന വീണ്ടും വീണ്ടും പറയ്ണ്ട് ആഹ് അത് ഇങ്ങക്ക് കേക്ക്‌ല്ലേ അങ്ങന അങ്ങന ഇവടേം കേക്ക്ണ്ട് ആഹ് ആഹ് അതീ ആപ്പിന്റ ചെല ടൈമില പ്രശ് തോന്നുണ്ട് ചെലരക്ക‌ പറയണേക്കാം വീ അങ്ങട്ട് കേക്ക്‌ന്നുണ്ട് ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ടാ തോന്നുണ്ട്. ആണോ എന്നാ ഒഴിവാക്കാം.
ആഹ് ആഹ്.
ഹലോ?
ആഹ് ആഹ് ഇപ്പൊ ഓക്കെണല്ലോ.
ആഹ് ഇപ്പ റെഡി ആയോ?
ആഹ് റെഡിയായി റെഡിയായി.
ആഹ് പിന്ന മക്കളൊക്ക
ഇല്ല ഇനി അറിയാം അതാ ഇങ്ങൾക്ക് മാത്രം വിളിച്ചപ്പ്ളേന അതെ അങ്ങനെ പറഞ്ഞ കേട്ടോ കൊഴപ്പം ഇല്ലല്ലോ?
ഇല്ല ഇ നോ
പിന്ന വേറെന്ത
മക്കളൊക്ക ഉണ്ടോ?
ഏഹ്
മക്കളൊക്കെ ഇണ്ടോ ചോയിക്കാം.
ആ മക്കള്ണ്ട് ഒരു ഒര് മക്കളെ തന്ന ഒരു ഒരാള്ണ്ട് ഉം ഇല്ല വർക്ക്‌ പ്ലസ് ടു കഴിഞ്ഞേര പിന്ന പോയില്ല. ഹസ്ബൻഡ് സമ്മതിച്ചില്ല കല്യാണം കഴിഞ്ഞേ ചെയ്ത്
ശെടാ ഇനി ഇപ്പ എന്ത് ചെയ്യും. ഇനി പോണില്ല.
ഞാനിപ്പോ മോനേം നോക്കി ഇങ്ങ് നിക്കുവാ ഓനിപ്പോ ഒരു വയസ്സും മൂന്നും മാസവും ആവാനായി.
ആണല്ലേ.
ഉം നിങ്ങളെന്തിയെ വർക്ക് ചെയ്യണ്ടോ?
ഇപ്പൊ ഇക്കണോമിക്സ് കഴിഞ്ഞ് ഇരിക്കുവാണ് പിന്നേട് പോണം വേറെങ്ങും
മാരേജ് കഴിഞ്ഞേണോ?
രണ്ട് കുട്ടികളുണ്ട്.
ഏഹ് അത്ശെരി ഹസ്ബന്റിനൊന്നും പ്രശ്നണ്ടാവൂലെയ്ക്കാര്ലേ പഠിക്ക്ണേനൊന്നും വർക്കെയ്യ്ണേനൊന്നു ഏഹ്
ല്ല ഇവിടെ ആക്ക്ന്നാണ് ഇത് വരുമ്പോത്തനും ആണല്ലോ
എങ്ങനെ
ഒരാള് എൽ കെ ജി ആണ് അപ്പോ ഓള് പോക്ണ ടൈമിൽ നമ്മള് ഇവിടെ വാണല്ലോ
ആ ആ ശ
ഉം
ഇപ്പൊ കൊറേ വാക്യൻസി ഒക്കെ ഉണ്ട് മൂന്ന് മാസം കൊണ്ട് നാലു മാസം കൊണ്ടൊക്കെ ജോലി കിട്ട്ണ ക്കണ്ട് പക്ഷെ ഹസ്ബന്റ് സമ്മയ്ക്കൂല അപ്പൊ പിന്നെ ഇൻക്ക്
ചോയി ആഹ് ആഹ് വീട്ടില ആരുല്ലേ വേറെ ആരുല്ല
വീട്ടിൽ മൂത്തച്ചിണ്ട്
ഉം ഇമ്മി പ്പക്കെല്ലേ
ഓ ഹസ്ബൻ്റി ന് വ വാപ്പല്ല ഇമ്മണ്ട്
അപ്പൊ ഇങ്ങളും മുത്തച്ചിം ഇമ്മയാവൂലേ വീട്ടില്
മ്
ഉം ഉം
മൂത്തച്ചിം ഞാനും ഇമ്മിം പിന്നെ മൂത്തച്ചൻ ണ്ട് ഓൽക്ക് മൂന്ന് മ ക്കളൂണ്ട്
ഏ ഒരു വീടെടുത്തിട്ടില്ല
ഓല് ഞ ഇന്റെ കല്യാണം കഴിഞ് ഓല് കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞാരെ ഞങ്ങളെ കല്യാണം
ആഹ് ആഹ് ആഹ്
വല്ല്യ ക്യാപ്പ്ല്ല ഓൽ ഇല്ല ഞാനും ഓളും രണ്ട് വയസിന് മാറ്റൊള്ളൂ
ഏ
എന്താ തറട്ടെച്ച്ണ് ബെൽറ്റൊക്കെ വാർത്തിട്ട്ണ് ഇഞ്ഞ് മേലക്ക് നോക്കാണ്ട് ഓൻ അയിൻ്റെ എടേല് സ് സൗദി പോകണ അല്ലെങ്കിൽ പൊറ ത്തൊടെയിലൊക്കെ പോണം ന്ന്ണ്ടേനി പക്ഷെ ഇപ്പോ ഒരു യുദ്ധം പ്രശ്നൊക്കെ ആയപ്പോ പോവാൻ കഴിഞ്ഞില്ല
കൊറച്ച് ടൈം എടുക്കും വീടാവാൻ ആഹ് ആഹ്
ഓല് വീടെടുത്ത് പോയിട്ട് വേണം ഞങ്ങക്ക് വീട്ണ്ടാക്കാന് അപ്പൊ പിന്നെ ഓല് വീട് ട്ത്തയിക്ക് ഞങ്ങൾ മാറിട്ട് ഞങ്ങക്ക് തറവാട് പൊളിച്ച് ന ന്നാക്കണം ഏ
ഉ
ഉം ഇപ്പത്തെ വീട് രണ്ട് നെലന്റെ വീടൊക്കെ തന്നെ ന്നെയാണ് അല്ല ഓടൊന്നു അല്ല രണ്ട് നലന്റെ വാർപ്പിന്റെ വീടാണ് പക്ഷെ സൗകര്യം ഇല്ല അതാ
ഏ പഴയ പഴയ മോഡൽ വീടാവും
അല്ല ഇപ്പത്തെ മോഡലൊക്കെ തന്നെയാണ് പക്ഷെ റൂമൊന്നും വൽപ്പല്ല ആ ഡൈനിങ്ങാളൊക്കെ ഒരാൾക്കാര് കൂടിയാലൊന്നും സൗകര്യല്ല അപ്പൊ നമ്മൾ വിചാരിച്ച് ഇങ്ങനെ ഒന്ന് പിന്നെ ഈ വീടിന് തറക്ക് ബെൽറ്റ് ഇല്ല അപ്പൊ പിന്നെ നമ്മക്ക് ഇതിമെ അങ്ങനെ കൂടുതൽ പണിയാൻ പറ്റൂല റൂമൊക്കെ മൂന്നെണ്ണൊള്ളൂ അപ്പൊ നമുക്കൊര് സേഫ്റ്റി ഇല്ല അപ്പൊ അതൊന്നാമ്മെ പിന്നെ വീ ട് മേലക്കൊക്കെ എല്ലോട്ത്ത്ക്കും ലിൻ്റലും മറ്റേ ബെൽറ്റും എല്ലും ഉണ്ട് തറയില്ലാതെ മേലക്ക് ഇണ്ടായിട്ട് കാര്യല്ലല്ലോ തറയല്ലെ മെയിന് പറിയ അപ്പൊ അങ്ങനെ പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങള്
വേറെന്താ ഇങ്ങനൊക്കെ പോണം മോനെ എവിടെന്നിട്ട് ഒറങ്ങാ
ർങ്ങാ ഓനിങ്ങനെട്ക്ക്ങ്ങനെ നെരിങ്ങി നീച്ചണൊക്കെണ്ട് നീച്ചാ പിന്നെ ഒ ച്ചിം വിളിം എയ്ക്കാരം എങ്ങനെ
പിന്നെ വിളിക്കാനൊന്നും കഴിയൽ ണ്ടാവൂല
ഓനാണി പെരോ ഒച്ചിം ധുനിിട്ടാണ്ടത് ഒച്ചപ്പാടുണ്ടാക്കിയാ നീച്ച ഓന് ഒരു വയസും മൂന്ന് മാസം
ആഹ ആഹ ആഹ
ഉം ഓ പോവലുണ്ട് വന്നിട്ട് ഒരാഴ്ചായിട്ട് ഒരാഴ്ച ആയില്ലാവണള്ളൂ പോകുമ്പോ പതിനഞ്ച് ദിവസൊക്കെ പറഞ്ഞഞ് പോവും ചെൽപ്പോ ചെൽപ്പോ പത്ത് പന്ത്രണ്ട് ദിവസം ആവുമ്പം ഇങ്ങട്ടെന്നേ വരും ചിലപ്പോ പതിനഞ്ച് ദിവസം പറഞ്ഞു പോയാ അതിലറെ നിക്കും ചിലപ്പോ അങ്ങനെ ഒരു ഇതൊന്നുമില്ല എട്ടീസം എന്തായും നിക്കലുണ്ട് പിന്നെ സാഹചര്യത്തി ത്തിനനുസരിച്ച് പോരൂ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു മാസം നിക്കാൻ പോക ന്ന് പറഞ്ഞു പോയണ്ട് വേഗങ്ങ ട്ടന്നെ പോന്ന് ഇവിടെ ഒരു സൽക്കാരം ഉണ്ടായിന് ആഹ ഇപ്പടെ ഒരു സൽക്കാരണ്ടഴിനി ഏ ഇങ്ങളെ എങ്ങനെ നിക്കാനൊക്കെ പോവ
ഞാൻ പോലുണ്ട് ആ ഞാൻ പോയാ പിന്നെ അവിടെത്തന്നെ വേഗന്നും പോരൂല
ഏ
പോയാല് ട്ടോ പോവാൻ കുറച്ച് ടൈമടുക്കും ഇല്ല ഇവിടെ ഇല്ല ആള് ല്ല അതുകൊണ്ട്
ആഹ അങ്ങനെ ആയ ഞങ്ങക്ക് പോയിപ്പല്ല എന്റെ നാട്ടിലന്നെ ഇണ്ട്
അതന്നെ ചോയിച്ചേ ഇവിടെ ഇണ്ടോ ഉണ്ടെങ്കി പിന്നെല
നമുക്ക് അങ്ങനെ എന്നാലും ഞാൻ നിക്കലോക്കൊ ഉണ്ടയിനി കുട്ടി അയതിന്റെ ശേഷം നിക്കാൻ കഴയില്ല കാരണം കുട്ടീനെ കാണാധേ മൂപ്പരക്കക്ക് നിക്കാ നന്നെ കയ്യില
ആഹ
ഓന്റെ കളീം ചീരിം അങ്ങനത്തെ ഒരിത അപ്പൊ പിന്നെ അങ്ങക്ക് അഞ്ചു വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഏ് മൂന്ന് വർഷം കുട്ടിണ്ടായി അപ്പൊ ആറ്റ്മിച്ചുണ്ടായി കുട്ടിയാണ് ഉം അപ്പൊ ഒന്നുകൂടി സ്പെഷ്യലാണ് എന്താഗ്രഹം പറഞ്ഞാൽ ഞാൻ ചോദിച്ചാലന്നും വാങ്ങിടുത്തില്ലെങ്കിലും ഓനെല്ലാം കൊടുത്തു ഇടെ ഞങ്ങളെ റൂമിലുള്ള റാക്ക് മൊത്തം ഓന്റെ സാധനങ്ങ
എല്ല
ആക്രി കടേക്ക് നോക്കിയ മതിരിയ
ല്ല
ഇത്രയും സാധനവും അത് ഇ എന്താ ചോയ്ക്കണ ഒക്കെ വാങ്ങികൊടുക്കും അങ്ങനെ ഒരു
ഹസ്ബൻഡ് ന് എന്താ പണി
ഹസ്ബൻന്റെ എന്താ ജെ സിബി സ്വന്തമായിട്ട്ന്നെ ഹിറ്റാച്ചി ല്ലെ തറക്കെ മാന്ദ്ണ ആ് ഓളെ സ്വന്തമായിട്ട്ന്നെ ഉം
ഉം
അ നിങ്ങക്ക് ട്രിപ്പ് ഒക്കെ പോവാൻ ഇഷ്ടമുള്ള ആളാ
ഓ നല്ല ഇഷ്ടാ ഞാൻ പോവാലുണ്ട് ഞാൻ പോവലിണ്ട് പറഞ്ഞാൽ ഫാമിലി പോല ഹസ്ബൻഡ് ഹസ്ബൻഡറ് ഇവിടെള്ള ന്ന് പോയിരുന്നു പ്പന്റെ വീട്ട നല്ല പോണധോക്കെ ആൾക്കാര അപ്പൊ ഓലെ കൂടെ പോവും ആരാ വിളിക്കുന്ന ഓല കൂടെ ഒക്കെ പോവും
ഏ അപ്പൊ ഹസ്ബൻറിന് അങ്ങനെ പ്രശ്നന്നുമല്ല
ഇല്ല ഏ എന്റെ വീട്ടുത്തോലെ കൂടല്ലേ വേറെ ആര്ല്ലല്ലോ
ഏ ഏ ആ വീട്ടീന്ന് ആരാ ആരാ കൂടെണ്ടാവാ.
ബ്രദറ് എൻ്റെ അ അങ്ങള
ഏ ശരി ഇങ്ങള് ബ്രദറ് കല്യാണം കഴിച്ചനോ?
കല്യാണം
ഏ
ഓന് എടക്ക് എങ്ങേട്ടെങ്കിലൊക്കെ ഒന്ന് പോണം.
ഏ ഇന്റെ വീട്ടിലങ്ങനേൻ്റെ ബ്രദർ അങ്ങനാ. അങ്ങനത്തെ ഒരു ഫാമിലി യാ. പക്ഷെ എൻ്റെ ഹസ്ബൻഡിന് അതൊന്നും പറ്റൂല.
ഇങ്ങനേം
അത്യാവശ്യുള്ളര് മാത്രം. അതങ്ങനൊരു സാധനാ. ആ അങ്ങനെ
ഇപ്പവരണ്ട.
ആ ഞാൻ നല്ലോം പോല്ണ്ട്. എന്റെ വീട്ടിന്ന് നല്ലോം പോലുണ്ട് പക്ഷെ ഇവിടെ എത്തിയതിൻ്റേഷം കുറവാ. ഹസ്ബൻ്റ് കൊണ്ടുപോവും.
ആ
അങ്ങനെ പിന്നെ ന്നഇപ്പൊ അങ്ങനെ കുട്ടി എൻ്റശേഷം അങ്ങനെ വല്ലാന്നും പോയില്ല. നാ മി എന്റെ കുട്ടിനെയും കൊണ്ട് എവിടുക്കും പോവാൻ പറ്റൂല്ല. ഓന് എവിടെങ്കി ഒന്ന് പോയാ അന്ന് ത്തിൽ തുടങ്ങും ഓന് ഓരോ അസുഖോം.
ആ അതാണ്. ആഹ പിന്നെ കു
ഹലോ ആ ആ ആ ആ ആ എന്നാ ശരി ട്ടോ വിളിക്കാട്ടോ. ആ ഓക്കെ ഓക്കെ ആ ആ